ഹലോ
ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് അപ്പമക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കാം
ഓക്കെ
ഒക്കെ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് എന്താ പറയാൻള്ളത്
ഫാഷൻ ഡിസൈനിങ് എന്ന് വെച്ചാല് സാനങ്ങള് ള്ളേ ഒര് കോഴ്സാണ് ഒരു മെഖലേന് ആന്നേ ഫാഷൻ ഡിസൈനിങ്ങിന് അമ്ള് വസ്ത്രം ഏം അങ്ങനെ ഡിസൈൻ ചിയ്യാം എന്താ നമ്മളെ ഇഷ്ടങ്ങൾക്ക ൻസര്ച്ചാ ണ്ടൊക്കെ വസ്ത്രം ഡിസൈൻ ചെയ്യാമക്ക് പറ്റും
അതെ
അഹ് ഡിസ്സൈൻ ചിയ്യാലത് യാം അമക്ക് ഡിസൈൻ വരച്ച്ണ്ടാക്കണം എഹ് പിന്നെ പാറ്റേൺ പേറ്റേഴ്സ് ണ്ടാക്കണം പ്ന്നെ ക ട്ടീത്ട്ക്കണം ക്ലോത്ത് അഹ് പിന്നെ അത് സ്റ്റിച്ചീത്ട്ക്കണം അങ്ങനെയൊക്യേണ് ഫാഷൻ ഡിസൈനിങ്ങില് പ്ര പ്രധാനായ്റ്റ് വര്ന്നത്
ഉം കാഷ് നമ്മള്പ്പൊരു ഡ്രസ്സ് ജെയ്യിക്കു മ്പം ന ഇല്ല അഹ് നല്ല ന്താപറയാ കോസ് ലി ആവ്ണേയ്ന്റെ കാരണംന്താ
ആഹ് അത് പല കാര്നങ്ങൾ കൊണ്ടുണ്ട് എന്താ ചെൽപ്പോ അയ്മല് ള്ളേ ഏഹ് ഓഹ് ഒരു ഒഹ് ഡ്രസ്സ് അലങ്കരിച്ചിര്ക്ണ രീതിയാകും ചെൽപ്പോയ്ന്റെ പൊർത്തമ്മള് നല്ല ഓർണമെന്റേഷ് ഞതിണ്ട്രാവും ചെൽപ്പ എംബ്രോയിഡറി അങ്ങൻത്തെ ഇവർക്ക് പോൽത്തെ വർക്കള് ചെയ്ത്ട്ട്ണ്ടാവും അപ്പം എല്ല കോസ് ലിയാവും ചെല ഡ്രസ്സുകള്
ആഹ് മ്മള് ഹേൻ മേയ്ഡ് സംഭവാ യതോണ്ടന്നെലേ
ആഹ് തെ അതെം ഹേൻമൈഡാവുമ്പം കൊർച്ച് കോസ് ലിയാവും ഉം
തിന്ഒരുപാട് ഈ ഫാഷൻ ഡിസൈനിങ് ക്കെ പ പഠിച്ചാല് ഒരുപാട് ഓപ്പർ ചുൻറ്റീസൊക്കണ്ടോ
ഓഹ് ഒരുപാട് ഓപ്പർചുൻറ്റീസ്ണ്ട് ആഹ് ആഹ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബൊട്ടിക്ക് തുടങ്ങാ. പിന്നെ അതുപോലെ തന്നെ നമ്മക്ക് ഏത് മേഖലയിലാണോ കൈവ് ള്ളത് അതിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് സ്കെച്ച് ചെയ്യാനാണെങ്കില് ആ സ്കെച്ച് മാത്രം ചെയ്യാം. ഇങ്ങന എന്താ അരി വർക്ക് എംബ്രോയ്ഡറി അത് അങ്ങനത്താണ് നമുക്ക് താല്പര്യമെങ്കില്. ആ മേഖലയിൽ മാത്രം വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക് വർക്ക് ചൊൻ കഴിയും ഇത് പഠിച്ച കഴിഞ്ഞാല്.
ജോലി സാധ്യത കൂടുതലുണ്ട്ല്ലേ?
അതെ ഉം
ഓക്കെ അപ്പം ഇപ്പൊ കാനൻസിലൊക്കെ ഓരോ ഡിസൈനേഴ്സിന്റെ ഏ വസ് സ്ത്രങ്ങളാണല്ലോ ഓരോരുത്ത ധരിച്ചു വരുന്നത്.
അ അ
അതൊക്കെ വളരെ യുൂണീക്ക്യയിട്ട്ള്ള. ഓരോരുത്തൽ ഇത്ര മണിക്കൂറ് വെച്ച് ചെയ്തത് അതിന്റെ വേല- ക്കെ വളരെ വളരെ. എത്രയോണ് എത്രയോ കൂടുതല്. അതൊക്കെ ഇതിനോ ഇതൊക്കെണ്ടായിരിക്കുല്ലേ. ഇത്ര സമയെടുത്ത് ചെയ്യണതുകൊണ്ടും. അതുപോല തന്നെ അതില് ചെയ്യണ ഓരോ വർക്കുകളും. ഔ ഉൾപ്പെടുത്തുണ ആ ആർട്ടുകളൊക്കെ.
ആഹ് ആഹ്
ഓക്കെ പിന്നപ്പ എന്തൊക്കെ? പിൻ
ഉം
പിന്നെപ്പാന്നാഹ തുണികളെ കുറിച്ചൊക്കെ എങ്ങനെ പറയാള്ളേ
ആഹ് ഞമ്മള് ഏതെങ്കിലും ഞമ്മള് ഡിസൈൻ ചെയ്യണെങ്കില് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണെങ്കില്. തുണികളെ പറ്റി ആദ്യ നമക്ക് ബേസിക് അറിവുണ്ടായിരിക്കണം. ഏതൊക്കെയാ ടൈപ്പ് ഓഫ് ക്ലോത്തുകളുണ്ട്. ഏതൊക്കെ ടൈ- ഇപ്പേ ഏതൊക്ക്യ ടൈപ്പ് ഡ്രസ്സിനെ ഉപയോഗിക്കാം. അതൊക്കെ അർഞ്ഞി രിക്കണം.
അതൊക്കെ നമ്മള് പഠിപ്പിക്കൂല്ലേ ബേ ബേസിക് തൊട്ടന്നെ നമ്മള് പഠിപ്പിക്കുല്ലല്ലേ?
അതെ ആ ബേസിക് കാര്യങ്ങള് മുതല് നമക്ക് പഠിക്കാ എല്ലാം പഠിക്കാം. പിന്നെ സ്റ്റി - ചെയ്യണത് അങ്ങനെ എല്ലാം പഠിക്കാം.
അതില് ഇതില് നല്ല ടേസ്റ്റ് ഇണ്ടാവണം എന്നൊന്നുല്ല എല്ലെലും പഠിക്കല്.
ആഹ് ഞാമ്മക്ക് ഇഷ് അയില് ഏത് മേഖലേക്കാണോ ഞാമ്മക്ക് കൂടുതൽ താല്പര്യം. അതായത് ഇപ്പ്യ ഞാൻ പറഞ്ഞപോലെ സ്റ്റി- ച്ച് ചെയ്യാനാണെങ്കിൽ അത് മാത്രം പഠിക്കാം വരക്കാനാണെങ്കിൽ അത് മാത്രം എല്ലാ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. ഞാമ്മക്ക്- ഏതിലാണോ കൂടുതൽ കൈവിള്ളത്. അയില് മാത്രം ഫോക്കസ് ചെയ്തന്നാലും നമക്ക് ജോലി സാധ്യതകള്ണ്ട്.
ഓപ്പോക്കെ
അതോ ഇതിനെ പ്ലസ് പോയിന്റാണ്. നമക്ക് ഏത് മേഖലെലും പ്രവർത്തിക്കാന്നുള്ളത്.
അതെ വെറുതെ അവുലെല്ലെ?
വൊറുതെഅവുല.
ഓക്കെ പിന്നെപ്പോതിലെന്താപ്പ കൂടുതലായിട്ട് പറയാള്ളെ. ഞാനു ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്കറിവൂല്ല. അപ്പ ഞാനിങ്ങനെ നിനക്ക്ങ്ങനെ കടയില് - പോമ്പോ തുണികളൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല. അപ്പ ഞാങ്ങനെ കൊറെ സമയം എടുത്ത്. മോഡിലൊക്കെ ഒന്ന് നോക്കിട്ടാണ്. ഈ തുണികളൊക്കെ ചൂസെയ്യണത് തന്നെ. അയ്ന് ശേഷം അടിക്ക്യാനും കൂടി കൊടുക്കുമ്പം ക്കെ ലാ പക്ഷെ അടിക്കാനുടി കൊടുക്കുമ്പ അയിനുകൂടി ഫീ വരുമ്പം
ആഹ് അതെ നഷ്ടാണ് നമ്മള് സ്വന്തായിട്ട് പഠിച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യാണ്
അതെ അമ്മക്ക് വാണ്ടെ ഡിസൈന് അമ്മക്ക്ന്നെ ചെയ്യാം അങ്ങനെക്കെള്ള കാര്യങ്ങള്ണ്ട് പിന്നെ എന്താ പറയാ അമ്മക്ക് ഓരോ പാർട്ടി വെയർ ഒക്കെ ചെയ്യണെങ്കില് അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മക്ക് ചെയ്യണെങ്കില് അമ്മളന്നെ പഠിക്ക്ണതാവു ഒന്നുടിബെറ്റ്റ് ല്ലേ
അതെ ആഹ് ചെൽപ്പം പൊർത്തുകൊടുക്കുമ്മ ഞമ്മളെ ഇഷ്ടത്തിനൻസരിച്ച് ആവ് ല ചെല്പ്പൊ ചെയ്ത് കിട്ട ഞമ്മള് മനസ്സില് വിചാരിക്കണ ചെൽപ്പം
ആഹ് അമ്മളൊരു ബജറ്റ് ഒക്കൂല
അതെ ആഹ് ഞമ്മളെന്നെ ചെയ്യുമ്പോ ബഡ്ജറ്റ് ഞമ്മക്ക് നോക്കാ അതേപോലെ ഞബാ ഞമ്മളെ ഇഷ്ടത്തിനൻസരിച്ച് ഞാമ്മക്ക് ചെയ്യാനും കയ്യും
ആഹ് അമ്മളെഷ്ടത്തിന് അനുസരിച്ചുള്ള മോഡലും ചെയ്യാല്ലേ
ആഹ്
അതെ എങ്ങനെണ് ഇപ്പോഓരെ ഔട്ട്പുട്ട് വെര്ണത് ന്നുള്ളതും ഇമാജിനേഷൻ അമ്മക്ക് കഴിയ്യ്ണില്ല ഇമാ ജിൻ ചെയ്യാൻ കയ്യ്ണില്ല
ആഹ് ആഹ് ആഹ്
ഞെങ്ങാനും കേടായാലും മ്മക്കൊന്നും ചെയ്യാൻല്ലല്ലോ കസ്റ്റംമെയ്ഡ് ആയതോണ്ട് തന്നെ
അതെ ആഹ്
പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാര് പഠിക്ക്ൺണ്ടല്ലോല്ലേ
ആഹ് ഫാഷൻ ഡിസൈനിങ് എന്താ
എന്താ മു മുത്തിന്റെ വർക്കിനൊക്കെ എന്താ പറയാ
ആഹ് സ്റ്റോൺസ് ആഹ് അത് ആരിവർക്ക്ന്ന് പറിം
ആഹ് പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഒരുപെ എല്ലത്തിന് ഓരോരോ വർക്ക് ചെയ്യാ ഓരോരോ എക്യൂപ്മെന്റ്സ് വേണ്ടേ ലൈക്‌ ഞാൻ ങ്ങനെ കണ്ട്ന്നു സോ സോഷ്യൽ മീഡിയേലൊക്കെ കണ്ട്ക് ണ് ഇങ്ങനെ ഓരോ നീഡിലൊക്കെ ഈ മു ത്തൊക്കെ എട്ക്കാന്
ആഹ് ഈ ആരിവർക്കിന് പ്രത്യേക നീടിലിണ്ട് ഞമ്മള് സാധാ തുന്നണ നീ നീട്ലോണ്ടല്ല ആഹ് അങ്ങനെ കൊറെ മാറ്റങ്ങള് ഉള്ളത് ഉണ്ട്
ഉണ്ട് ലേ ഞാന് വീഡിയോ ങ്ങനെ കാണും വീഡിയോങ്ങനെ കാണുമ്പാണെങ്കി നല്ലെഷ് ഷ്ടാവും പക്ഷെ ഒരുപാട് സമയം എടുക്ക്ണെ ഒരു പണിയാണല്ലോ പിന്നെ ന നല്ലത്പോലെ പഠിച്ചിട്ട് വാണം പുത്യേയ്ലൊക്കെ ചെയ്യാൻ വേണ്ടിട്ടും
ഉം അതെ ആഹ്
കടകളിലൊക്കെ ഇങ്ങനെ വർക്കെയ്ത ഡ്രസ്സിനാണെങ്കിൽ നല്ല വെലയാണ് അപ്പൊ മ്മള് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞമ്മക്ക് കിട്ടൂ ല്ല
ആഹ് അത് ഒന്നാമത് ഹാൻഡ് മെയ്ഡ് ആയത് കൊണ്ടായിരിക്കും ഹാന്ൻഡ് മെയ്ഡ് ആവുമ്പോ ഞമ്മളെ ടൈമ് നല്ല കൺസ്യുംണ്ട് ടൈം കൺസ്യൂമിംങ്ങാണ് അപ്പം ആഹ് അപ്പൊ അതിന് വെലിം കൂടും മിഷീൻ വർക്ക് ആവുമ്പോ വെലേല് വ്യത്യാസം ഉണ്ടാവും മറ്റേത് ഹാൻഡ് മെയഡ് ആവുമ്പോ നല്ലെ ആഹ് ആഹ് അത് അതെ ആഹ് അങ്ങനെയിണ്ടാവും
പ്പൊ കല്യാണ ഡ്രസ്സുകളൊക്കെ എല്ലാവരും ഹാൻഡ് മെയ്ഡ് ആണ് ജെയ്യിക്ക്ണേ അത് അയ്ന് അയ്ന്റേതായ ഒരു സ്റ്റാൻഡേർഡും ഉണ്ട് അതാണ്
അതിനേക്കാട്ട് നല്ല പെർഫെക്ട് ആയിട്ട് ചെയ്യാൻ കഴിയും
ആഹ് അ അതിനനുസരിച്ചുള്ള ഒരു ഭംഗിയും കാര്യങ്ങളും കാണുമ്പോ തന്നെ അറിയാം അത് ഹാൻഡ് മെയ്ഡ് ആണ്ന്ന്
ആഹ് അതന്നെ ആ അതുകൊണ്ടായിരിക്കാം ഒന്നാമത എല്ലാവരും അങ്ങെ ചെയ്യും
അതെ ഇപ്പൊ വൺ ലാക്ക് എബവ് ഒക്കെ ഉണ്ട് ഒരു വെഡ്ഡിങ് ഡ്രെസ്സിന് തന്നെ ഒരു അത്യാവശ്യം കാണാൻ ഒരു പ്രീമിയം ലുക്കുള്ള വെഡ്ഡിങ് ഡ്രെസ്സിനൊക്കെ വൺ ലാക്ക് അബാവാണ്
ആഹ് ആഹ് ഉം ആഹ് അത് ഒന്നാമത് ഇങ്ങൻത്തുള്ള ആ ഇങ്ങൻത്തെ ഓരോ വർക്കുകള അയ്ൽ വരുന്ന കൊണ്ടാണ്
അതെ പിന്നെ നമ്മള അത്ര വില കൊടുത്ത് വാങ്ങിയതിനു ശേഷം വേണേ നമ്മക്ക് റെന്റിനും കൊടുക്കാ നമ്മുക്കൊ ഒരു വരുമാന ആവും
ആഹ് അതെ ആഹ് ഒക്കെ ഉ അതൊക്കെ കാര്യാണ്
അതെ അങ്ങൻത്തെ കടകളും ഉണ്ടല്ലോ അങ്ങൻത്തെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കടയിലും കേറലേ ക ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താ ഡിസൈനർ ആയിട്ടോ അല്ലെങ്കി വർക്ക് ചെയ്യണ ആളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് സ്പെസിഫൈ ചെയ്ത്
ആഹ് അങ്ങനെ ചെയ്യാ ഡിസൈനർ ആയിട്ട് ചെയ്യാം ഓഹ് ഇതില് ഏത് മേഖലയിലാണെങ്കിലും അത്യാവശ്യം സാലറി ഉണ്ടാവും ഞമ്മളെ ഞമ്മളെ ആവശ്യപ്പെടണുന്നത് എയ്ക്കാരം കിട്ട ആഹ് അതായത് ഞമ്മള കൈവിന അനുസരിച്ചായിരിക്കും
ആഹ് ആഹ് ആ നമ്മളെ ടാലന്റിന് അനുസരിച്ച് നമ്മള് സ്കില്ല് ഉണ്ടെങ്കില് നമുക്ക് കിട്ടുംല്ലേ
അതെ ആ
ഓക്കേ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെപ്പ എന്തായാലും പറയാനുള്ളത് ഉം പിന്നെ ഈ ത്രെഡിങ്ങിന്റെതോ മറ്റേ നമ്മള് ത്രെഡ് വെച്ചാണ്ട് ചെയ്യൂലേ എംബ്രോയിഡറി ഡിസൈൻ ആഹ് അതെങ്ങനെയാ അത് എളുപ്പമാണോ ചെയ്യാനൊക്കെ
ആ എളുപ്പ ചെയ്യാനൊക്കെ എളുപ്പാണ് അതിനായിട്ട് പ്രത്യേക നൂലുണ്ട് പിന്നെ സാധാ നമ്മള് തുന്നുന്ന സൂചി ഉപയോഗിച്ചു തന്നെയാണ് തുന്നുന്നതും
വർക്കിംഗ് അവറ് കുറെ എടുക്കോ
ഉം കൊറച് നേരൊക്കെ എടുക്കും ഒന്നാമത് നമ്മള് സ്വന്തമായി ട്ട് ഇങ്ങനെ ചെയ്തെടുക്കല്ലേ ഓരോ ഡിസൈൻ വരച്ചുണ്ടാക്കുക ഡിസൈൻ ആദ്യം ക്ലോത്തിൽ വരച്ചുണ്ടാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മള് തുന്നിക്കൊടുക്കുക അങ്ങനെയാണ് അപ്പം നമ്മള് ചെയ്യണതായത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും അത് ഇപ്പ ഹാൻഡ് മെയ്ഡ് ആകുമ്പോ എല്ലത്തിലും കുറച്ച് ടൈം എടുക്കും അപ്പൊ അതിനനുസരിച്ച് പെർഫെക്ഷനും ഉണ്ടാവും അതാണ് പ്രത്യേകത ഉം മെഷീൻ ആകുമ്പം ആ അതന്നെ മെഷീനും ഹാൻഡ് മെയ്ഡ് ആകുമ്പം വ്യത്യാസം ഉണ്ടാവും
ഓക്കെ ഓക്കെ അപ്പ അങ്ങനെയാണ്
അങ്ങനെയൊക്കെയാണ്
അപ്പൊ ഈ ആര്യവർക്കിനാണ് കൂടുതൽ സമയം എടുക്കുക അല്ലെ
ഓ അയിനും നല്ല ടൈം എടുക്കും ഉഹ്
ഓക്കെ അങ്ങനെയാണ് പിന്നെ പെയിന്റിങ്ങോ പെയിന്റിങ്ങും ചെയ്യാറില്ലേ
ആഹ് ആഹ് ആഹ് ഫാബ്രിക് പെയ്ന്റിംഗ് ആഹ് തുണിയൽ ചെയ്യ നല്ല വരക്കാനൊക്കെ നല്ല സ്കില്ലള്ളവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും ആഹ് ഫാബ്രിക് പെയിന്റിംഗ് ഒക്കെ
നല്ല ഭംഗിയാണ് സാരിയിലൊക്കെ കാണാനായിട്ട്
ആഹ് ആഹ് ആഹ് അതന്നെ നമക്ക് ഇതുപോലെ ഒരുപാട് ചെയ്യാം
ഓക്കെ ഓക്കെ അപ്പോം ശരി നമ്മൾ ശരി